ലോ
ഹലോ ആ എന്തല്ലേ വിശേഷം
ഓ വിശേഷമൊന്നുമല്ല അവിടെന്നാ പറയുന്നു
ആഹ ഇവിടെയും സുഖം
ആ ആ ഇവിടെ നല്ല മഴക്കോളു
ഓ എപ്പ പെയ്തതാ
രാവിലെ തൊട്ട് മഴയായിരുന്നു ആഹ് രാവിലെ മഴയായിരുന്നു ഇപ്പൊ ഭയങ്കരമായിട്ട് എരച്ചു വരുന്നുണ്ട് മുഴ
ആ ഇവിടെ നല്ല മഴ രാവിലെ മുതലേ മഴ
ആഹ
വീട്ടിലാരൊക്കെ ഉണ്ട് ആ അതെ അതെ ആഹ ആഹ പിന്നെ വീണ്ടും തുടങ്ങിയാണ്
ആഹ അതെ മ മഴ കാണുമ്പോള പേടിയവാ
ആ അതെ കൂടുതൽ പെയ്താല് പ്രശ്നം
ആഹ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഇച്ചിരി മല ഇങ്ങനെ മുകളിലോട്ടാ അപ്പൊ നമ്മുക്ക് പേട മഴ പെയ്യുമ്പള എന്താ ആകും ടെൻഷന ആഹ
അപ്പൊ പെയ ഇ തുടങ്ങിട്ടാ തുടങ്ങുമ്പ നല്ല മഴ പെയ്യും
ആഹ് ഞാൻ പറയൂന്ന നേരത്തെ കുഞ്ഞിലേക്ക് നമുക്ക് മഴേന്ന് കേക്കുമ്പോൾ കാണുമ്പോഴും പേടി സന്തോഷമായിരുന്നു
ആഹ ആ അതെ അതെ
മറ്റേതെന്ന് പറഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ സുഖ അതല്ലേ മഴയാകുമ്പോള് ഇപ്പം പക്ഷെ നേരെ തിരിച്ചാ മഴയന്ന് പറയും ആഹ ടെൻഷന ആ വരണേ ഭയങ്കര ഉ അവിടെ എങ്ങന മഴയുടെ പ്രശ്നൊന്നുംല്ലല്ലോ ആഹ ആ
ഇവിടെ പാടഉണ്ട് പാടത്ത് വെള്ളം കേയറും പക്ഷെ ഇങ്ങോട്ട് പെരന്റെ അടുത്ത് കേയറിയില്ല
ആഹ ആഹ് ആഹ അപ്പൊ പാടത്തെ അപ്പൊ നമുക്ക് എങ്ങണ് പോകാനും വരാനൊന്നും അങ്ങനെ ബുദ്ധി
ഏ ബുദ്ധിമുട്ടൊന്നുമില്ല
ആഹ
പാടത്ത പാ പാടുത്തും താഴത്താണ് ഇവിടെ അടുത്ത് തന്നെ റോഡ് തന്നെ ഉണ്ട് റോട്ടും മക്ക കറിയില്ല അതോണ്ട് വല്ല പ്രശ്നം ഉണ്ടായില്ല ഇതുവരെ
ആഹ ആഹ് ആഹ ഇങ്ങനെ പാടം നിരത്തിയാണോ നമ്മൾ വീട് വെച്ചേക്കുന്നതോ
അല്ലല്ല പാടം കൊറച്ച് കുറച്ച് വിട്ടാണ്
ആഹ് ആഹ ആഹ്
എവിടെ വെള്ളം
അവിടെ അങ്ങനെ കൃഷി വല്ലോം ഉണ്ടോ ഈ പാടത്തെല്ല അതോ ചുമ്മാ കിടക്കുവാണോ
ഏയ് കൃഷിയൊന്നുമല്ല
ഇല്ല ഇല്ല ചുമ്മ
ഏഹ ഇല്ല ഇല്ല ആ പിന്നെ ചെിലവലി ഒരു ഭാഗത്ത് ഭാഗത്തായിട്ടണ്ടണ്ട് വായ കുഴിച്ചിട്ടുണ്ട്
ആഹ ആ ഇപ്പൊ അങ്ങനെ നെല്ലും കൃഷികളൊന്നും ഇല്ലല്ലോ അന്ന് പണ്ടെന്നൊക്കെ പറഞ്ഞാ പാടത്തെ എല്ലാം കൃഷിയും എല്ലാം നല്ല ഇതായാലും അല്ലെങ്കി അതിന് വേറെ എന്തെങ്കിലും ഒക്കെ അവര് ചെയ്യുവല്ലോ
ആഹ് ആഹ് ഇപ്പ അങ്ങനാരും ചെയ്യലില്ലല്ലോ
ആഹ് ദേ ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നു
ഓഹ് ഒഹ് സൂക്ഷിക്കണംനി
ആഹ് അതാ പേടിയാ
ഉം അവിടെ വീട്ടിൽ ആരൊക്കെ എണ്ട്
വീട്ടീ ഞാനും മോളും അമ്മയും
ആഹ് ആഹ്
ഉം ഹസ്ബന്റ് പൊറത്ത ആഹ് മോളാറാം ക്ലാസ്സീ പഠിക്കുന്നു
ആഹ് ആഹ്
അവിടെ മക്കള്
ഇവിടേ ഇപ്പേം ഇമ്മിയും പിന്നെ രണ്ടനിയ രണ്ടേട്ടത്തിയാളും രണ്ടനിയന്മാരും ഒരനിയ എനി‌ക്കില്ല ഞാൻ ഡിഗ്രി പഠിക്ക്യാ ആഹ് ഞാന് നിക്ക് നികാഹ് കഴിഞ്ഞിട്ടൊള്ളു
ആഹ് ഓഹൊ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുവാണോ
ആഹ് ഡിഗ്രി ചെയ്തോണ്ടിക്കാ
ആഹഹാ അപ്പൊ എങ്ങനെ രാവിലെ പോണോ
ആഹ് രാവിലേ ആഹ് ഒമ്പരക്ക് ക്ലാസ്സ് തൊടങ്ങും അപ്പം നേരത്തെ പോണം എട്ടേകാലൊക്കെ ആവുമ്പോത്തേ ഇവടെന്നെറങ്ങണം എന്നാലേ അവിടെ എത്തൊള്ളു
ആഹ് അപ്പൊ ഒന്നിനും സമയം ഇല്ലല്ലേ
ആഹ് ആഹ്
മ മറ്റേ അവരെക്കെയോ അനിയമ്മാര് എന്തോ
പണിയൊക്കെ കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞില്ല സണ്ടേയല്ലേ നമ്മള് കുറച്ച് താമസിച്ച് മതിയല്ലോ വേറെ ആരും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മടെ ഇഷ്ടത്തിനനുസരിച്ച
ആഹ് ആഹ് ഉ
അവിടേ അ അ ആരൊക്കെ ഉണ്ടെന്ന പറഞ്ഞെ അനിയനോ
ഇവിടെ രണ്ട് ഏട്ടത്തിയാളെണ്ട് രണ്ടാൾടെയും കല്യാണം കഴിഞ്ഞേണ് വല്യ താത്ത ആഹ് ഡിഗ്രി ചെയ്ത് ചെയ്തോണ്ടിക്കാണിപ്പോ പിന്നെ രണ്ടനിയന്മാരാണ് ഒരാള് പത്തിലാണ് ഒരാള് ഏയില് പിന്നെ അത് ചെറിയനത്തിയാള്ളു നേഴ്സറീ പോണുള്ളൂ
ആഹ് അഹ നേഴ്സറീ പോന്നേ ഒള്ളു
ആഹ് നെഴ്സറി പോണേഒള്ളു ചെറുതാ
ആഹ് ഹ ആഹ് അപ്പൊ അവിടെ നല്ല ബഹള ആയിരിക്കലെല്ലേ എല്ലാരും കൂടി ഉള്ളോണ്ട് ആഹ്
ഇവിടേക്ക് വന്ന പിന്നെ നോക്കണ്ട കുട്ടികളൊക്കെണ്ടായാല് ഒച്ചപ്പാടുംവോണ്ട് ഉം
അവർക്ക് മക്കള് കുഞ്ഞ് അവരും കുഞ്ഞാണോ
ആഹ് താത്തെനും താത്തക്കും കുട്ടിയളെണ്ട് അതുകൊണ്ട് അവരൊക്കെ വന്നാലേ ഒച്ചപ്പാടാ
ആഹ് എല്ലാരും കൂടിയാവുമ്പം രസവാല്ലേ
ആഹ് അതെ അതെ രസവാണ് പോയാലൊരു ഇതുവാണ് പെര ഒറങ്ങിയപോലെ ഇണ്ടാവും
ഇപ്പ ഏത് ഏത് ഇതിനാ പ് ഡിഗ്രിക്ക് ഏതിനാ കേറിയേക്കുന്നെ
ഡിഗ്രി ഞാന് തേർഡി എസ് ഇ കെമിസ്ട്രിക്കാണ്
ഓഹ് ആഹാ
ഇപ്പൊ മൂന്നാം കൊല്ലാണ് അ ഞ പഠിക്കാന് ഒക്കെ ഇഷ്ടം പോലെഉണ്ട് ഫോർ ഇയർ ആണ് ഇപ്പൊ ഞങ്ങള് പി എസ് സി നോക്കണം രജിസ്റ്റർ ചെയ്തിയില്ല രജിസ്റ്റർ ചെയ്യണം
ആഹ് അല്ല ഇപ്പൊ ഇനിയിപ്പൊ അതൊക്കെ അല്ലേ ഉള്ളൂ എന്തെങ്കലും കിട്ടുവാണെങ്കില് ഒരു ഗവൺമെന്റ് ജോബ് അപ്പൊ നമുക്ക് ആഹ്
അതാ ഭർത്താവും പറേണേ ഗോ പി എസ് സി നോക്കിക്കോ പറേണെ ആഹ് അതെ.
അല്ലാ അങ്ങനെ ഒരു സാഹചര്യം കിട്ടുകവാണെങ്കി പി എസ് സി പഠിക്കുന്നെ നല്ലതാ. നമുക്ക് എന്നെന്നും ജോലിക്കെന്നും പറഞ്ഞ് പിന്നെ നമ്മള് അതിനെ കുറിച്ച് ടെൻഷനാക ള്ളു ഇന്നത്തെ കാലത്ത് ച് ആഹ് ഇന്നത്തെ കാലത്തൊരു പിന്നെ
അവന് വേറെ ആരേം നോ ആഹ് വേറെ ആരേം നോക്കണ്ടല്ലോ.
ആഹ് അതെ നമുക്ക് നമ്മുടെ കാര്യങ്ങള് ഉം ആഹ്
പി എസ് സി രജിസ്റ്ററ് ചെയ്യണം പിന്നെ വിചാരിച്ച് നാളെ ചെയ്യാ വിചാരിച്ചിനു ഉം സാഹചര്യല്ലേനു. വേറെ ഇതിലായോണ്ടെ ഇങ്ങള് ഇപ്പോ എന്തിനേലും വർക്ക് ചെയ്യുണ്ടോ
ആഹ് ഞാൻ നേഴ്‌സാ
ആഹ്
ആഹ് ആഹ് പിന്നെ വേറെ
മോളെന്തിനാ പഠിക്കണേ.
മോള് സിക്സ്തിലായതേ ഒള്ളൂ.
സിക്സ്ത്തിലോ ആഹ്
ആഹ്
ഉം ഉം
പഠിക്കാനുണ്ട് ഇഷ്ടം പോലെയുണ്ട്
ആഹ്
പഠിച്ചോണ്ടിരിക്കുന്നു.
ആഹ് ആഹ്
പിന്നെ അവിടെ എങ്ങനെ യാത്ര അങ്ങനെ നിങ്ങള് എല്ലാരുംകൂടി യാവു പോവോ യാത്രയൊക്കെ പോവോ അത് എല്ലാരും കൂടി ആവുമ്പോത്തി
ആഹ് ആഹ് എടക്കൊക്കെ പോവും പിന്നെ ഹ് എല്ലാരും ഇണ്ടാവുമ്പോ പോവും പിന്നെ ഭർത്താ ഓലെ താത്താരെ ഭർത്താക്കന്മാരൊക്കെ കൊറച്ച് വെട്ടാ. ഗൾഫിലാക്കെ എല്ലാരും വരുമ്പോക്കെ അങ്ങനെ പോവും.
ആഹ് ഇപ്പൊ ഇയാള് യെ സ്വന്തം വീട്ടിലാണോ നിക്കുന്നെ അതോ. ഹസ്ബന്റിന്റെ ഹസ്ബന്റിന്റെ വീട്ടിലാണോ അതോ ആഹ് ഇവിടെ ആഹ്.
കല്ല്യാണം കയിഞ്ഞീല്ലാ കല്ല്യാണം കയിഞ്ഞാലേ അങ്ങട്ട് പോവൊള്ളൂ.
ഓഹ് ആ ഹാ ഹാ ആഹ് കല്ല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ.
ഏഹ് കല്ല്യാണം കഴിഞ്ഞീല്ല.
ആഹ് ആഹ്
കല്ല്യാണം കഴിഞ്ഞിട്ട് ആഹ് ഹസ് ഏഹ് ഇല്ല ഉടനെയില്ല ആഹ് പഠുത്തയിഞ്ഞിട്ട് ഡിഗ്രി. കയ്യണം പിന്നെ ഭർത്താവ് ഇപ്പൊ ഗൾഫ്ക്ക് പോവാണ് അപ്പൊ ഗൾഫ്ക്ക് പോയി കയിഞ്ഞ് രണ്ട് കൊല്ലം കയിഞ്ഞിട്ടേ ഇണ്ടാവൊള്ളൂ.
ഓഹ് ആഹ് ഹാ പോയി ആഹ് ഇപ്പം ഈ നാട്ടി തന്നെ ഉണ്ടോ.
ആഹ് ഇപ്പൊ നാട്ടിതന്നെ ഉണ്ട്.
ആഹ്.
ആഹ് ഗൾഫ് പോയി രണ്ട് കൊല്ലായി രണ്ട് കൊല്ലം കയ്യും ആഹ് ആഹ് കിട്ടല്ലാ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ അപ്പത്തേന് എന്റെ ഡിഗ്രിയും ഫുള്ളാവും. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇണ്ടാക്കാ വിചാരിച്ചിട്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട്ണ്ടാക്കാ ചാരിച്ച് ങ്ങനെ നിന്നതാ ആഹ്.
ഒരു ജോലി ഉള്ളത് നല്ലതല്ലെ നമുക്ക് ജോ എന്ത് അല്ലെ ഒരു ഡിഗ്രിയെങ്കിലും കയ്യിലുള്ളത്.
ആഹ് അതെ എന്തെങ്കിലൊക്കെ ചെയ്യാലോ ഡിഗ്രി ണ്ടായതന്നെ എന്തെങ്കിലൊക്കെ. ചെയ്യാലോ അങ്ങനെ ങ്ങനെ വിചാര്ച്ച്. ആഹ് അതെ. എല്ലാരും ജോലിക്ക് പോയോണ്ട്.
ആഹ് ല്ലെ കുഞ്ഞുങ്ങടെ കാര്യമായാലും എന്തെലും ഒന്ന് പഠപ്പിക്കണേലും എടുക്കണേ നമുക്കൊരു വിദ്യാഭ്യാസം ഉണ്ടെക്കിലല്ലേ അവരെ അല്ലെ പിന്നെ ട്യൂഷനാവും പിന്നെല്ലാം വിട്ടല്ലേ പരിജയം ഉള്ളൂ നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെങ്കിലുവേ
ആഹ് ആഹ്
ഒത്തിരി ഒന്നും നമ്മള് സമ്പാദിച്ചില്ലേലും നമ്മുടെ കാര്യ ങ്ങള് നമ്മക്ക് തന്നെ കയ്യ്ന്ന് പൈസ ആഹ്
കുട്ടേയേക്കെന്തേലും വേണങ്കിൽ തും നമ്മൾ തന്നെ
ആഹ് അത് തന്നെ
അപ്പ പിന്നെ ണ്ടാകണതും
ആഹ് ഡ്രൈവിംഗ്ക്കെ അറിയാവോ എങ്ങനെയാ സ് ഹേ പോകുന്നെ?
ഞാൻ ബസ്സ്നാ പോവല് ലൈൻ ബസ്സ്ന്
ആഹ് ആഹ് ആഹ് ആഹ് അവടെ നമ്മടെ ഈ അവടെ അട്ത്ത് തന്നെ പ്രൈവറ്റ് ബസ് ഉണ്ടോ അതോ?
ആഹ് ആഹ് ആഹ് അട്ത്തില്ല ആദ്യ ഇബട്ന്ന് കൊർച്ച് പോവാണ്ട്. ഈ കോഴിക്കോട് ബസ്സക്കെല്ലേ അയിനൊക്കെ പോവണ്ടി.
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പം ഇപ്പം മറ്റേ നമ്മുടെ പ്രിയദർശിനിയല്ലം
ആഹ് പ്രിയദർശിനി അതെ അതെ അയിന് കേറാന്ന് വിചാരിക്കും പക്ഷേ അത് കേറുമ്പോത്തന് അയില് ഫുള്ളാവും.
ആഹ് അത് ശരിയാ ഇന്നലെ ഞങ്ങളിതുപോലെ ഹസ്ബന്റ് പൊർത്താ അപ്പൊ ഇച്ചിരി സാധനം ആഹ് എന്റെ രു റിലേറ്റീവ് പോകുന്നുണ്ടായിരുന്നു അപ്പൊ അവറെ കൊട്ത്ത് വിടാനായിട്ട് ആദ്യായിട്ട് ഞങ്ങള് ഇതേ കേറുന്നേ ബസ്സ് പ്രിയദർശിനിയെ പക്ഷെ ഞങ്ങള് പോയപ്പം വല്യ തെരക്കൊന്നും ഇല്ലായിരുന്ന് അതുകൊണ്ട് നമു ക്ക് അത്രയും രൂപായും ലാഭവായി.
ആഹ് ആഹ്
ഒരു കണക്കിന് നല്ല കാര്യം
ഞങ്ങള് കോളേജ് സ് ന്ന പോണ ടൈം ആയോണ്ട് ഫുള്ള് തെരക്കാവും കുട്ട്യള ന്നെ നർ ചുണ്ടാവും അയില് പിന്നെ അയില് കേറാനും വയ്ക്കൂല ആഹ് ആഹ് അതെ
ആഹ് സമയത്ത് നമുക്ക് പോകാമെങ്കില്ലേ
ആഹ് ആഹ് അതുകൊണ്ട് കേറാനും കഴിയൂലാ. പ പൈസ ട്ക്കാതെ കേറാം അഹ് ശരിയാണ് ലാഭിക്കാം.
അല്ല പെട്ടെന്നൊക്കെ ഒരു അത്യാവശ്യംഒക്കെ നമ്മുടെ പൈസ ഇല്ലെങ്കിൽ പോലും നമുക്കൊന്ന് പോയിട്ട് വരണമെങ്കിലേ ഒന്ന് പോയിട്ട് വരാം ഇപ്പ ഞാൻ ഇന്നലെ മോളും കൂടി പോയി ഞങ്ങക്ക് എനിക്ക് തോന്ന് പത്ത് നൂറ്റമ്പത് രൂപയോളം ലാഭം കിട്ടി. വെന്നാ വല്യ തെരക്കോ അങ്ങനെ വല്യ ബഹളോ ഒന്നും ഇല്ലായിരുന്നു. ഞമ്മക്ക് പോയി സുഖായിട്ട് തിരിച്ച് വന്ന്
ആഹ് എന്നാലും സുഖാണ് എല്ലാർക്കും. അഹ് ബോയ്സ് ആണുങ്ങൾക്കൊന്നുല്ലല്ലോ?
ഇല്ല ഇല്ല ആണ്ങ്ങൾക്ക് ഇല്ല
ആഹ്
നമ്മള് എവിടെയാ പോകേണ്ടേന്ന് ടിക്കറ്റ് എടുക്കണം നമ്മൾന്ന് ഇത്ര പേരുണ്ടെന്ന് പറഞ്ഞാ മതിലോ സീറോ ബാലൻസ് ആഹ് അങ്ങനെയാ ടിക്കറ്റിൽ ആഹ് എമൗണ്ട് എഴുതിയിട്ടുണ്ട് നമ്മൾക്ക് രണ്ടു പേർക്ക് എത്രന്ന് പക്ഷെ സീറോയാണ് കാണിക്കുന്നത്
ആഹ്
ആഹ് ഒരു കണക്കിന് നല്ല കാര്യ
അഹ് ടിക്കറ്റ് കാണിച്ചടുത്താല എവിടന്ന എന്തോ വെള്ളം എന്തോ കിട്ടണ എന്തോല്ലേനോ അറിഞ്നോ എന്തോ ഒരു ജ്യൂസ് എന്തോ കിട്ടണേ
ആഹ് ഇങ്ങനെ അതൊക്കെ പറയുന്ന കേട്ടു പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ ആഹ് ങ്ങനെ കേട്ടു
ആഹ്
അയ്നെ കുറിച്ച് കറക്റ്റ
ആഹ് ആഹ്
ആഹ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞില്ല എന്ത്വാന്നുള്ളത് അതുപോലെ തന്നെ കോളേജ് പിള്ളേർക്ക് ഇങ്ങനെ ഇതൊണ്ടായിരുന്ന പക്ഷെ അതൊന്നും ആയില്ല തോന്നില്ലേ കോളേജ് പിള്ളേർക്ക് ആയിരം രൂപ വെച്ചാല്ല കൊടുക്കുന്നന്ന്
ആഹ് അതായില്ല
ആഹ് ആഹ് ഓരോ സർക്കാർ കേറി വരുമ്പോ ഓരോ രീതി
ആഹ് അതെ അതെ ഓരോതർക്ക് ഓരോയിത്
ആഹഹ് അവരുടെ ഇതുപോലെ ഇരിക്കും
ആഹ് ന്ന ആയിക്കോട്ടെ ആഹ് ആയിക്കോട്ടെ അയ്കോട്ടെ